ഹലോ
ഹലോ കേക്ക്ണില്ലേ
ആഹ് കേക്കണ്ട് എന്താ പരിപാടി
പ്രത്യേകിച്ച് പറയാനൊന്നുല്ല കഴ്യാനായില്ലേ ചപ്പ തലഴിക്കണം
ഓ ശരിയാണ് ഞാന് ഇങ്ങനെ ആലോയിക്കല് ഇണ്ട് നമ്മൾ ഈപഠിച്ചു പഠിച്ച് പഠിച്ച് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോണല്ലോ ജോലിയൊക്കെ കിട്ടിയൊന്ന് സെ
അതാ ഡിഗ്രി യൊക്കെ കയ്യാറായില്ലേ ഇനി പ്പഎന്താ ഫ്യൂച്ചർ പ്ലാന്
അതെ ഒരു ജോലി കിട്ടണം എന്നിട്ട് നമുക്ക് സെൽ എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിക്കണം അതാണ് ആഗ്രഹം
അതാണ് മെയിൻ ആഗ്രഹം ഒരു വീടൊക്കെ വെക്ക
അതെ വല്യ വീട് വേണം ന്നൊന്നുല്ല നമ്മുടേതായ ഒരു നമ്മുടെത് ഒരു എന്താ പറയാ പ്രൈവറ്റ് പ്ലേസ് പോലെ
ആഹ് വീടിന്റെ വലിപ്പത്തില് അല്ലല്ലോ കാര്യം അവിടെ സമാധാനം വേണ്ടേ സമാധാ
സ
സമാധാനം ഇല്ലെങ്കിൽ എത്ര വലിയ വീടായിട്ടൊന്നും കാര്യല്ല
അതല്ല പിന്നെ അവിടുത്തെ ആൾക്കാരും അന്തരീക്ഷം
ഉം ദാണ്
കണക്ഷനും ബന്ധവും അതൊക്കെ മെയിനാണ് ഒരു വീട്ന്നെ വെറുതെ ഒരു വീട് കെട്ടിട്ട് അയിന്റെ ഉള്ളിൽ ആരുല്ലെങ്കിൽ ഒരു സുഖ ല്ലോ അതൊരു വീടായിട്ട് കണക്കാക്കില്ലല്ലോ
അത്ഓ വീട്ടയും സിമി മാത്രം
അതെ ഇപ്പള്ളത് അത്യാവശ്യം കൊഴപ്പമില്ലാത്ത വീടാണ് പക്ഷെ എന്താച്ചാ ഒരു പഴയ മോഡലാണ് വീട് അതായത് ഒരു പത്ത് പതിനൊന്ന് വർഷ ശായ ഉം പത്ത് പേണന്ന് വർഷമായല്ലോ അപ്പൊ ആ ഒരു വല്ിയ പല വീഡിയോസൽ ഇങ്ങനെ ല്ലോെ ചെറ ക്കെ വെച്ചിട്ട് അന
ചെിലവരൊക്കെ വീടുന്ന ഫായിട്ട് മാറ്റനണ അതായത് മേ കാണുന്നതല്ല ഉള്ളിൽ കേയറെ ഭയങ്കര ലിസ്റ്റോറിയസ്യിട്ട അങ്ങനെയൊക്കെ മാറ്റ
ആഹ അതെ ഇപ്പൊ മാളവികയുടെ ഒരു വീഡിയോ കണ്ടുവ ആ മാളവിക ഇടെ ഒരു വീഡിയോ ഉണ്ടോ അവവിള ഒരു പുതിയ ഹൗസ് ഫാമിംഗന്ന് പറഞ്ഞിട്ട് അടിപൊളിയാണ് അടിപൊളിയാണ് ചെറിയ വീടിട്ടോ ട്രഡഏ അല്ല പുതിയൊരു വീട് തന്നെ ഒരു ട്രഡീഷണൽ ലുക്ക ആയിട്ട് ഒരു നാല് കെട്ടക്കെ പോലെ
ഇപ്പൊ അതിനെ എല്ലാരും വീട്ടന്റെ വളിപ്പത്തിലല്ല കാര്യം ഭയങ്കര അതിറെ
ആ
ഉള്ളിലില്ലേ പുറത്ത് ഭയങ്കര ഇസ്റ്റിക് ആയിട്ട് അങ്ങനെയല്ല
അതെ ശരിയാണ് രണ്ട നില ഒന്നുമില്ല ഒറ്റ നിലയള്ളൂ ചെറിയൊരു സ്ഥലത്ത് ാണ് അത്ര വല്യ വീട്ന്ന് പറയാനല്ല പക്ഷെ ഉള്ളില് കേയറിയ എല്ലാ സൗകര്യവും ഉണ്ട് പുതിയ പുതിയ മോഡല് അതായത് ഇപ്പോ ന പണ്ടത്തെന്ന് പറഞ്ഞാൽ ഹോളിനായിട്ട് റൂ ഡൈനിങ്ങിനായിട്ട റൂ കിച്ചൺ വേറെ റൂം അങ്ങനെയൊക്കെ ആരുന്നല്ലോ പക്ഷെ ഇവിടെ ചെയ്ത് കണ്ടപ്പോ ശരിക്കും പറഞ്ഞാ ഇങ്ങനെ ഐഡിയ ഉണ്ട്ല്ലേന്ന് തോന്നിപ്പോയി
അങ്ങനെ ഓരോ വീഡിയ കാണുമ്പോഴ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ഐഡിയാസ് ഒക്കെ പുറത്ത വരിക
സത്യം ഇവിടെന്ന് പറന്നെ പണിെടുക്കാൻ കൊറെ സ്ഥലംുണ്ട്ന്ന് പറയാ അവിടെ കൊറ അടിച്ചു വാരി തുണച്ച ഉണ്ടാക്കുക പിന്നെ ഈ വർഷം പോകന്തോറും ആ അതുണ്ട് അത് നിറച്ചുണ്ട് പിന്നെ എന്താ ഇത്രയും വലിയ വീടിന് പെയിന്റ് അടിക്കുമ്പക്ക് ഈ വീട്ണ്ടാക്കാനുള്ള പൈസയാകവും
ആഹ നല്ല
വില വരും ഉം പിന്നെ ഇത് പെയിന്റ് അടിച്ചില്ലെങ്കിൽ
അപ്പൊ ഇന്റടരിക്കണ യാഷ് ഇങ്ങണ്ട് പുതിയ വീട്ണ്ടാക്ക
അതെ
ഇപ്പൊ വീട്ണ്ടാക്കാൻ നല്ല പണി ഇപ്പ ബാക്കിയുള്ള പണികൾക്കാണ് വീട്ണ്ടാക്കാനൊന്നും വല്ിയ ക്യാഷ് വരൂല ബാക്കി അയിന്റെ ഉള്ളില സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ സെറ്റ് ചെയ്ത് തരണെങ്കിലാണ് ക്യാഷ് ആവുക
അതെ ഇപ്പ എൻന്റെറത് വല്യമ്മ അതേപോലെ വീട് വെച്ചക്കണോ പക്ഷെ ഇനി വയറിങ് അങ്ങനത്തെ സംഭവങ്ങള ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനാണ് ഇന ഉള്ളത് അതാണ് അവർ കൂടുതലും കാരണം അവർ ഏത് എടുക്കണം എന്നുള്ള ടെൻഷൻ അതേപോലെ അവർക്ക് നല്ല ആഡംബരമായിട്ട് തോന്നും വേണം എന്നാ ബഡ്ജറ്റിൽ ഒതുങ്ങും വേണം അങ്ങനെ ഒരു ഇതാണ്
അങ്ങനെയൊക്കെ കൊറേ ഇതോളൊക്കെ ഉണ്ട് ഇപ്പൊ ചെയ്ത കൊൊടുക്കണൊക്കെ ഓരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാം അധികം ബഡ്ജറ്റ് ഒന്നും വരാതെ
ആ് കരാറൊക്കെ ആണെങ്കിൽ വീട് വേഗം കിട്ടും കാരണം എത്ര ടൈമിന്റെ ഉള്ളിൽ കഴിയണം എന്നുണ്ട് ല്ലോ അതൊണ്ട് വീടൊക്കെ വേ സെറ്റ് ആകും പക്ഷെ പിന്നെ ഈ ചെറിയ ചെറിയ പണികളാണ് ആഹ കൊറെ ടൈം എടുക്കുക പക്ഷെ ഇപ്പൊ ഓൺലൈൻ ആായിട്ട് കുറേ കിട്ടണണ്ടല്ലോ ഇപ്പൊ ടൈലും കൂടും വേണ്ട മറ്റേ സ്റ്റിക്കറ ഉണ്ട് പക്ഷെ പക്ഷെ അധികകാലം ഉണ്ടാവോന്ന് അറിയില്ല എന്നാലും ആഹ ചെലവ് ചുരുക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയില് വീടൊക്കെ അടിപൊളിയിട്ട് ഉം ഉം എല്ലാരും ഇപ്പോൊ എന്താ എന്താ ഹോം ടൂറാണല്ലോ റൂം ടൂറ് ഹോം ടൂറ ഒക്കെയാണല്ലോ അത് കാണുമ്പോഴേ ആഹ അത് കാണുമ്പോൾ തന്നെ എന്തൊക്കെ ഐഡിയ ചെറിയ റൂ ആണെങ്കി ലും എല്ലാ സെറ്റപ്പും ഉണ്ടാക്കി ഡ്രസി ടേബിൾ
ഭയങ്കര ഭയങ്കര നമുക്ക് കാണുമ്പോത്തേനും തോന്നു ഓ ഇങ്ങനത്തെ റൂമ ഒരു ഇതൊക്കെ നമ്മക്ക് അങ്ങനെ ഒരു ഫീോ
ആഹ അതാണ് കുഞ്ഞ് കുഞ്ഞ്
അ കാര്യങ്ങളും ഉണ്ടും അ ആണെങ്കിലും വേറെങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിണ ആണെങ്കിലും ഒക്കെ
പിന്നെന്താ അത് കാണുമ്പോ ഞാൻ ശരിക്കും എന്റെ വീട് വെറും സാദാ മോഡല ആായി തോന്നും കാരണം കുറെ സ്ഥലം ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റ
ഒന്നുമില്ല വെറുത കടക്ക ഉപയോഗത്തിൽ വടില്ല അങ്ങനെ
കൊറെ അലമാറുണ്ട് അലമാറൽ നിറച്ച തോണി
അതൊക്കെ തന്നെയ ഉള്ളു
ആ അങ്ങനെയാണ് മെയിൻ ആയിട്ട് അപ്പൊ ഇനി ഇത് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാലോ കുഞ്ഞൊരു ഷെൽഫൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ട് അടിപൊളിയൽ ഇപ്പൊ കട്ടിൽ തന്നെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെക്കാനുള്ള സൗകര്യൊക്കെ ഉണ്ടാക്കും
പിന്നെ കട്ടിൽ തന്നെ അലമാര അലമാരൊക്കെ സെറ്റ് ചെയ്ത് തന്നെ അടിയിലൊക്കെ അങ്ങനെ തന്നെ ഇല്ലേ
ഉം പക്ഷെ അത് ഞങ്ങ ഇണ്ടാക്കാൻ വിചാരിച്ചുട്ടോ ഞങ്ങത് ഇണ്ടാക്കാ വിചാരിച്ച സ ആർ അച്ഛൻ ഭയങ്കര വലിയ കാര്യമായിട്ട് തേക്കിൻന്റെ മരൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു വശങ്ങളെ ആശാരിമാര് ചതിച്ചു ആശാരിമാരെ ചതിച്ചു വലിയ കട്ടിൽ ഉണ്ടാക്കിട്ടോ അത് എങ്ങിട്ട അങ്ങട്ട് ഇ ഇങ്ങോട്ട് അനക്കാൻ പറ്റാത്ത വലിയ കട്ടിലുണ്ടാക്കി പിന്നെ എൻന്റെറെ ഒരു മാമ വന്നിട്ട് അത്െന്ത് ചെയ്തു പൊന്തിച്ചിട്ടു മേലക്ക ആാക്കി അടിൽ നോക്കിയപ്പോ അവരൊന്നും വെച്ചിട്ടില്ല സെൽഫ
അസന്ത ഭാങ്കേല്ല
അത് പൊന്തിച്ചപ്പോഴാണ് ഞങ്ങ ഈ സംഭം പറയണത് എനിക്കറിയില്ല അവര് എന്താ വച്ചാ ആ മരം അവര് എടുത്തു നമുക്ക് ഇതറിയില്ലല്ലോ അവര് കൊണ്ടുവന്ന് സെറ്റ് ചെയുമ്പോഴാണ് നമ്മള് ആ കട്ടില് പിന്നെ ഇത് ഓപ്പൺ ആക്കാ
ക്കാണോ
ആഹ
ഞാൻ വല്ിയ വീട്ടിൽന്നെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇതാക്കിണ്ടി
കരുന്നു ഞങ്ങെന്താ വെച്ചാ താഴ അതായത് കുറച്ച് താഴെയായിരുന്നു ഞങ്ങളടെ പഴയ വീട് അതുകൊണ്ട് ഞങ്ങൾ ഈ മേലയ്ക്ക് വീട്ടിക്ക് അധികം വന്നായിരുന്നില്ല എല്ലാം റെഡി ആയിട്ടാ വന്നത് ചിലപ്പോ ഞങ്ങളുടെ ശ്രദ്ധ കുറവും കൊണ്ട ആണ് ആഹ ഞങ്ങളരു ആ ഞങ്ങൾ ഈ ഇതെങ്ങനെ ഓപ്പൺ ആക്കി പറഞ്ഞപ്പോ സ്ക്രൂ ഇട്ടിട്ട് തിരിക്കണം അങ്ങനെ എങ്ങനെയന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞങ്ങീഈ പണിക്ക് നിന്നില്ല പക്ഷെ ഇതിന്റെ അടിീത്ത് കാര്യം നോക്കിയപ്പോഴാണ് അറി ശരിക്ക ഷെൽഫില്ല വെറും പുറമ അ പറ്റീന ആൾക്കാരു ഉണ്ട്ന്ന് പറയ
ഉ നമ്മുക്കൊക്കെ ഒരു പഠിച്ചതു പോോലെയൊക്കെ ആയിട്ട നമ്മക്കും നല്ല വീട്
അതെ അലൂുമിനിയം ഫാബ്രിക്കേഷന ഒക്കെ വെച്ച് എത്ര ചെലവില്ല തോന്നുക വേഗം ചെയ്യും ചെയ്യും പക്ഷെ ഈ ചെതലൊന്നും കേറല്ല ഇത് മരവുമ്പോ ചെതല് കേയറുക ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഉം
ഫുള്ളം തിന്ന ഇതാക്കും ഉ
ഇവിടെ എന്താ വച്ചാ ഭയങ്കര ആഡംബരമായിട്ട് ചെയ്യൊക്കെ ചെയ്തു പക്ഷെ കൊറെേ കാര്യങ്ങള് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൊറെ ചെയ്യായിരുന്നു തോന്നി അന്ന്ന്ന് പറയുമ്പോൾ നമ്മള് ചെറിയ കുട്ടികള നമുക്ക് തന്നെ കുറച്ച് വലിയ ഐഡിയൊന്നുമ ഇല്ലോ ഇപ്പ അ ഇനി ഇന്നോവേഷൻസ് ഇതിന്റെ ഉള്ളിൽ ചെയ്യാണ്ട് തോന്നുന്നു
ചിലപ്പോ ചെറിയ ചെറിയ കൊറെ കാര്യങ്ങളൊക്കെ ഭയങ്കര ബ്യട്ട ഇപ്പൊ റൂമിലൊക്കെ ആണെങ്കിലും നമ്മള് ചെറിയ ഇപ്പൊ നമ്മള് സ്വന്തമായിട്ട് എന്തേലും പേപ്പേഴ്സ് നമ്മെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാണെങ്കിലും ഭയങ്കര ദായികും ആറോ റോമന്നെ ആകെ ചെയ്യഞ്ചാവ
ശരിയാണ്
അതുപോലെ അതൊക്കെ കാണുമ്പോൾ നമുക്ക്ൊരു പോസിറ്റീവായൊക്കെ തോന്നും
അതെ ശെരിക്കും നമ്മുടെ റൂമ തുടങ്ങിയാൽ മതി പരിപാടിയൊക്കെ പിന്നെ അങ്ങനെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന എന്താ പിന്നെ പാളാണെങ്കിലും ആദ്യം നമ്മുടെ റൂമ അല്ലേ
ആഹ് ആരും കാണൂല നമ്മളല്ലേ എവിടൊയാലും ജീവിക്ക
അതെ ആ ഞാൻെയിന്റിംഗങ് ഒക്കെടങ്ങിക്കണ കേട്ടോ എന്റെ റൂമില് കുഞ് കുഞ്ഞഞ് പെയിന്റിങ്ങ ഒക്കെ അപ്പൊ അമ്മ പറഞ്ഞു ഇതിന്റെ പുൊറത്തേക്ക ഇറങ്ങരുത് പെയിന്റിങ്ന്ന്
ഓലിക്കോക്കപ്പ എടിയാണ് നമ്മളാണെങ്കിൽ കഴിവ് വളർത്താനോ
അതെ ഹ്ഹ്ഹ് അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഓരോ ഐഡിയ അങ്ങനെ അല്ലെങ്കിലും ഇനി ഒരു ചെറിയ നമ്മള് ജോലിയൊക്കെ കിട്ടിട്ട് ചെറിയ വീട് മാളവിക ചെയ്ത പോലെ ചെറിയ- ഹാ നമുക്ക് ഹാപ്പിനെസ് തോന്നുന്ന ഇല്ല നമുക്ക് പണിയും കുറവാണ്.
അതെ- നമുക്കായിട്ടരു സ്ഥലം അങ്ങനെ വിചാരിക്കുന്നുണ്ട് പക്ഷെ ആദ്യം ഒരു ജോലി കിട്ടണം മ്മ്ഹ് ഇല്ല അത് പണിയാണ് അത് കെട്ടി കഴിഞ്ഞ പിന്നെ അത് വൃത്തിയാക്കാനുള്ള പണിയാണ് മെയിന ഹ്ഹ ആായിട്ട് ഇണ്ടാവുക ഹ്ഹേ വീടാണെങ്കിൽ അധികം പണിയെടുക്കേണ്ടല്ലോ
വലിയ വീട് ഒരു ഉണ്ടാക്കിട്ടള്ളൂട്ടോ ഒരു നാല് നില വീട് മ് നല്ല വീടിരിക്കൽ കഴിഞ്ഞിട്ട് ന്നട്ട് ഓർക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടായിരുന്നു അതിങ്ങനെ മറ്റേ ഒല്ലാതണെങ്കിൽ കൊറേ- ഇലക്ട്രിക് ബോർഡുകൾ കുറേ ഉണ്ട് അതായത് വലിയ വീട് നല്ല സെറ്റപ്പിൽ
മ്മ്മ്
ആ സ്കൂട്ട്റ് കുത്തി വെച്ചിട്ട് ഇലക്ട്രിക്കല്ലേ എന്നിട്ട് അത് ശോട്ട്സർക്യൂട്ടായ്ട്ട് വീടൊക്കെ ആകെന്നാ നാശായി കത്തിയ്റ്റ്
ഓ ആതാ- എത്ര ചെലവാക്കിയതാലേ ഒരു വീടിന്.
ഞാനൊക്കെചെറുതാവ്വ ബാക്കിള്ളോരൊക്കെ അവ്വല് വീട്ണ്ടാക്കലൊടങ്ങീക്കുണു എന്നിട്ട് ഇപ്പളാണ് ഒന്ന് കയ്ഞ്ഞിട്ടി ഹൗസ് വാമിംങ്ങൊക്കെ കയ്ഞ്ഞത്.
ശരിക്കും സങ്കടാണ് നമ്മുടെ ഒരു സ്വപ്നം തന്നെ അല്ലേല്ലേ വീട്.
ആ നമ്മള് എത്ര കഷ്ടപ്പെട്ടിണ്ടാ
ഉം ചെരി മ്മ്ക്ക് പിന്നെ സംസാരിക്ക ഇതിനെകുറിച്ചിട്ട്
ആ ശരി.
മ്മ്